ഹലോ
നമസ്കാരം
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം എന്തൊക്കെയാണ് വിശേഷം
എന്താണ് സുഖമായിട്ട് പോകുന്നു എന്താണ് ഈ ഭക്ഷണം കഴിച്ചോ
ആഹ് ഭക്ഷണംക്കെ കഴച്ച് ആ
ഇന്നിപ്പോ മഴയാണല്ലോ നല്ല മഴ ആഹ ആഹ
ഉ
ഇന്നപ്പോ നല്ല മഴയാണ് ഭക്ഷണംൊക്കെ കഴിച്ചച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്
ത് വെരെ മഴയാണ് തോർന്ന്ട്ട്ല്ല
ആഹ് ഇന്നലെ ഒന്ന് കൊർച്ച് കൊറവ്ണ്ടായിര്ന്നല്ലോ അപ്പൊ ന്നല് വെയിലല്ലേനൊ അപ്പന്നൊരു മഴ വാണല്ലോ
ഇന്നലെ ഉച്ച വെരെ നല്ല മഴണ്ടായിര്ന്നു ഉച്ചക്ക്
ആഹ് ആഹ്
ഉം
എന്തായിരുന്നു ചോറും കറിയൊക്കെ
ചോറും കറിയും സാധാ ചോറ് ബപ്പട താളിപ്പ് മീൻ പൊരിച്ചത് ക്യാബേജ്പ്പേരി അതെന്നെ
ആഹ് ആഹ്
അല്ലാതെ ഒന്നുല്ല ഏ
ഓ ഓ താളിപ്പൊക്കെണോയ്ച്ച
ആഹ് ആഹ് താളിപ്പാണ്
ആഹ്
ഉ ഉം
താളിപ്പൊക്കെ രസാണല്ലോ എപ്ളൊന്നും കൂട്ടൂലല്ലേ എപ്ലങ്കിലൊക്കല്ലേ അപ്പൊ നല്ല രസാണ്
ഉം ങ്ങക്കെന്തെയ്
ഉം ഇങ്ങക്കിന്ന് പരിപ്പും പച്ചക്കായും കറി ഞങ്ങക്ക് പരിപ്പും പച്ചക്കായും കറി
എങ്ങനെ
പരിപ്പും പച്ചക്കായും കറി വെച്ചു അയ്ല മീൻ പൊരിച്ചത്
ഉം
ചാറും
പച്ചക്കായ വാങ്ങിയതാ
അല്ലല്ല പച്ചക്കായ വാങ്ങിയതല്ല പച്ചക്കായ അമ്മക്ക് ഇന്റെ അനിയത്തിന്റെ വീട്ട്ല്ണ്ട് കൃഷി ചെയ്ത്ണ്
ഓഹ്
അപ്പം അവ്ട്ക്ക് വിരുന്ന് പോയപ്പം അവര് തന്നതായിരുന്നു
ആഹ് ആഹ് എങ്ങനെണ്ട് ന്ന്ട്ട് പച്ചക്കായ കറി വെച്ച്ട്ട്
പച്ചക്കായൊക്കെ നല്ല കറി വെച്ച്ട്ട് നല്ല രസണ്ട് അവടെ കൊറേണ്ട് കുഴിച്ചിട്ട്ണ് വാ തയ്യ് വാങ്ങി വാങ്ങി കുഴിച്ചിട്ടാണർഞ്ഞ് കന്ന് നല്ലോണം ഇണ്ടായിണ് ഉം നല്ല ടേസ്റ്റ്ണ്ട്
കൃഷിയാണോ
വാഴ കൃഷിയൊന്നല്ല ഓലെ വീടിന്റെ മുറ്റത്ത് കൊർച്ച് സ്ഥലം ഒയ്വായിക്ക്ണ്ട് അപ്പ അവടെങ്ങനെ കുഴിച്ചിട്ടതാണ്
ആഹ്
നല്ലോണ്ണം ണ്ടായിന് നല്ല ടേസ്റ്റ്ണ്ട് കറിയൊക്കെ വെച്ച്ട്ട് നല്ല രസണ്ട് നല്ല ഉഷാ കാണാനൊക്കെ നല്ല ഭംഗിണ്ട്
മക്കളൊക്കെ കൂട്ടോ ങ്ങൻത്തെ കറികളൊക്കെ
ഓഹ് എല്ലാരും കൂട്ടും പരിപ്പും കൂട്ടി വെച്ച ല്ലെ നല്ല ടേസ്റ്റാണ് എല്ലാര്ക്കും ഇഷ്ടാണ്
അല്ല. ഇപ്പഴത്തെ മക്കൾക്കൊന്നും അത് പറ്റൂല. അതാ ചോയ്ച്ച്
ആ, അത് കൊഴപ്പൊന്നില്ല. സാദാ ചോർക്ക് അങ്ങനത്തൊക്കെ കറിയാണ് വേണ്ടത്. ചിക്കൻ കറിം, മീൻ കറിം, ഒന്നും ഇഷ്ടല്ല.
ആ, അതൊക്കെ നെയ്ച്ചോറ് തേങ്ങാച്ചോറൊക്കെ വെക്കുമ്പോൾയ്ക്കാരല്ലേ.
ആ, നെയ്ച്ചോറും, തേങ്ങാച്ചോറൊക്കെ വെക്കുമ്പോ പിന്നെ ചിക്കൻ കറി മീൻ കറിയൊക്കെ പറ്റുളു. ഈ കറി ഇതിക്ക് അങ്ങനത്തെ കറിയൊക്കെ ഇഷ്ടം. പിന്നെ മീൻ മമ്പയർ, ഉപ്പേരി
ഉം.
മാങ്ങ അച്ചാർ ട്ടൂണു. നമ്മള വടെന്നെണ്ടായിരുന്നു മാങ്ങ. അപ്പ അത് അച്ചാർ ട്ടേണ്.
ഉം
വീട്ടിലുണ്ടായ നല്ല മാങ്ങ ണ്ടായിന്. അപ്പൊ നമ്മള് ആ, സമയത്ത് പച്ചമാങ്ങ ഉള്ള സമയത്ത് കൊറച്ച് അച്ചാർ ട്ടാണ്ട് നമക്ക് പിന്നീം കൂട്ടാലോന്ന് വിചാരിച്ച
പൊറ്തന്ന് വാങ്ങലഒന്നുല്ല. നമ്മള് വീട്ടില ണ്ടാണ മാങ്ങ എരിഞ്ഞാണ്ട അങ്ങനെ
ആ, അ. അന്ന്ട്ട് വെച്ചോണ്ട് ഇപ്പൊ ഇപ്പൊ കഴിക്കാനആയില്ലേ. ഇപ്പ മഴക്കാലൊക്കെ ആയോണ്ട് ഇപ്പോ മാങ്ങൊക്കെ കഴഞ്ഞിുണ്ടാവുല്ലോ.
ആ, മാങ്ങായൊക്കെ കഴിഞ്ഞ സീസൺ ആയിന്. അപ്പൊ അന്നത്തെ മാാങ്ങള്ളണ്ട് നമ്മക്ക് ഇപ്പൊ കഴിക്ക. അച്ചാറാക്കി കൂട്ടാ. ചോർ ക് ഒരു കൂട്ടാനായല്ലോ.
ആ, ഉം.
ച്ചതൊക്കെ എടുത്തു വെക്കാറുണ്ടോ? പഴുത്ത മാങ്ങയൊക്കെ എടുത്തു വെക്കാറുണ്ടോ?
പഴുത്ത മാങ്ങ ഫ്രിഡ്ജില് വെക്കും. നമ്മള് പഴു ത്തത്. ഫ്രീ എരിന് ചെത്തിയാണ്ട് തോലിയൊക്കെ കളഞ് നമുക്ക് ജ്യൂസടി ജ്യൂസ്‌ അടിക്കാൻ പാകത്തിന് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് സൂക്ഷിച്ച് വെക്കും. നമ്മക്ക് കൊറ മാങ്ങാ ഇല്ലാത്ത കാലത്തൊക്കെ എടുത്താണ്ട് ജ്യൂസ് അടിക്കാലോ.
അ, ആ, നല്ല ഫ്രഷ് ഫ്രഷല്ല നമ്മള് അത് നമ്മളെ വീട്ടിലുണ്ടാവണ കേട് വരാത്ത മാങ്ങയകുമ്പോ അതൊരു വേറെ ടേസ്റ്റ് ആണ്.
അ, ആ, നമ്മള് വാങ്ങണയിലൊക്കെ തികച്ചും ഇതല്ലള്ള വിഷാംശമള്ളതല്ലേ ണ്ടാവ.
ആ, അതൊന്നും അതൊക്കെ മരുന്നു മരുന്നടിച്ചാട്ടൊക്കെ വരാണതല്ലേ.
അ, ആ.
അപ്പൊ അതൊക്കെ കഴിഞ്ഞോ?
എടുത്തു വെച്ചതായിരുന്നു കുറച്ച്.
ആ, അ. എന്നിട്ട് മാങ്ങക്കെ കഴിഞ്ഞോ?
ആ, വടെണ്ടായ മാങ്ങ കഴിഞ്ഞു. ഇപ്പൊ ഫ്രിഡ്ജില് കുറച്ച് എടുത്തു വെച്ചണ്ട്. ഫ്രീസറിൽ വെച്ചണ് നമ്മക്ക് എപ്പളെങ്കിലും ഒക്കെ ജ്യൂസ്ടിക്കാൻ.
അ, ആ. മഴന്റെ ഇടക്കൊ ഒരു വെയിലൊക്കെ ആകുമ്പോ ജ്യൂസ അടിക്കാലേ. ആന്നോ
ഓഹ്
മഴേന്റെ എടക്കൊരു വെയിലാകുമ്പൊക്കെ ജ്യൂസടിക്കല്ലോല്ലേന്ന് പറയാം
ആഹ് ആഹ് അപ്പ അടിക്കാന്ന് വിചാരിച്ചങ്ങനെ എടുത്ത് വെച്ചതാ
ആഹ് ആഹ്
പിന്നെ പെട്ടെന്ന് ആരെങ്കിലൊക്കെ വെരാണെങ്കില് വേറെന്നും ഇല്ലെങ്കിലൊക്കെ അടിച്ചു കൊടുക്കാം
ആഹ് പിന്നെ നിങ്ങളീ മാങ്ങ പുഴുങ്ങാറുണ്ടോ ശർക്കരക്കെ ഇട്ടാട്ട് പുഴുങ്ങലില്ലേ
ഓഹ് ശർക്കരെയെക്കെ ഇട്ട് പുഴുങ്ങാറ്ണ്ട് ആഹ്
ആഹ് അതിന് ഏത് നല്ല മാങ്ങ ഏതാണ് അങ്ങനെ പുയ്ങ്ങാൻ പറ്റിയെ
പുഴുങ്ങാൻ നല്ലത് നമ്മളെ ആ പുളിയുള്ള മാങ്ങല്ലേ
ആഹ് ആഹ് കോഴിക്കോടൻ മാങ്ങെയോ
ഉം ഉം അതാണ് നല്ല ടേസ്റ്റ് കോയിക്കോടൻ മാങ്ങ നമ്മള് എടുത്താണ്ട് പുയ്ങ്ങാ അതൂണ്ട് പുയിങ്ങിയാണ്ട് ഫ്രിഡ്ജ് വെക്കാറുണ്ട് ഇപ്രാവശ്യം വെച്ചത് എന്താ അറിഞ്ഞീല്ലാ കേടായിപ്പോയി അതും കൊറെ കാലം ഞമ്മക്ക് സൂക്ഷിച്ചു വെക്കായിരുന്നു ഓഹ്
വെള്ളായോച്ചാ വെള്ള വെള്ളത്തിന്റെ ഒരംശം വരുമ്പളല്ലേ അത് കേടുവരല്
ആഹ് എന്താറിയില്ലാ വെള്ളായിട്ടാണോ അറീല്ലാ
ഏഹ്
എന്താ അറിയില്ലാ ഒരാഴ്ച്ച എട് മുന്നെ എടുത്ത് നോക്കിയപ്പം അത്
ആഹ്
കേടായി
അത് ശെരി ആഹ് ആഹ്
പൂപ്പല് വന്ന് കേട് വന്നോയി
എന്താ പാത്രത്തിലെന്തെങ്കിലും വെള്ളം എന്തെങ്കിലും ഇണ്ടായിട്ടായിക്കാരം അതിലൊന്ന് വെള്ളം തട് പറ്റാൻ പാടില്ലല്ലോ നമ്മള് എടുത്ത് വെക്കണ സ സാധനാകുമ്പോ
അതാണോ അറിയൂല്ലാ അങ്ങനെ ഇതുവരെ ഇണ്ടാവലില്ലാ കഴിഞ്ഞ പ്രാവശ്യൊക്കെ ഞാൻ കൊറെ കാലം സൂക്ഷി ച്ചുവെച്ചീരുന്നു ഈപ്രാവശ്യം എന്താ പറഞ്ഞെ എന്താ പറ്റ്
അല്ലെങ്കി പിന്നെ കറൻ്റൊക് ഒക്കെ പോയ സമയത്തൊക്കെ ആണെങ്കി അങ്ങനെ ഇണ്ടാവും
എന്താറീല്ലാ കറൻ്റ് പോയിട്ടോ കറൻ്റ് പോയാലും കേട് വെരണ്ടിയെതില്ലാ
ഉം ഉം
അങ്ങനെ എടുത്ത് വെച്ചെയെക്കെ ഇനീ അച്ചാറ് കൊറച്ചിട്ട് വെച്ചെണ്ട് നമുക്ക് അച്ചാറ് കൂട്ടാം
മക്കക്ക് അച്ചാറാന്നോ ഇഷ്ട്ടം
ഉം അച്ചാറിഷ്ട്ടാണ് പിന്നെ അച്ചിയൊക്കെ ഇണ്ടല്ലേ നമ്മള് ഉപ്പിലിട്ട് കൊറെ കാലം സൂക്ഷിച്ചു വെക്ക്ണ്
മാങ്ങ
അല്ലാ ഓഹ് മാങ്ങേ കണ്ണിമാങ്ങേ കണ്ണി മാങ്ങയല്ലാ വെല്യ മാങ്ങ തന്നെ ഉപ്പിലിട്ടാണ്ട് നമ്മള് കൊറെ കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കല്ണ്ടല്ലോ
മാങ്ങ അങ്ങനെ ഉപ്പിലിട്ട് വെക്കല്ണ്ട് സുർക്ക ഇട്ടാട്ടോ
സുർക്കയല്ലാ വെള്ളൊഴിച്ചാണ്ട് ഉപ്പും
വെള്ള ഒഴിച്ചാട്ടോ?
ആഹ് ഉപ്പും പിന്നെ മാ വെള്ളം പാടെ തിളപ്പിച്ച്
ആഹ് തിളച്ച വെള്ളത്തില് ഉപ്പ് ഇട്
ആഹ് വെള്ളം ചൂടാക്കി വെച്ചിട്ട് ആഹ് വെള്ളം ചൂടാറിയിട്ട് അയില് നമ്മള് മാങ്ങ നല്ലോണ്ണം തൊടച്ച് കഴുകി തൊടച്ച് അയിലിട്ട് വെക്കുക
ആഹ് ആഹ്
ഉപ്പു മാങ്ങ ഇടാറിം പണ്ടുള്ളോല് ഇട്ട് വെക്കണായിരുന്നു ഉപ്പ് മാങ്ങ
പണ്ട് കാലത്തെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ
ആഹ് അപ്പൊ അതങ്ങനെ എടുത്ത് വെച്ചണ് അതിഞ്ഞി കൊറച്ച് കാലം കഴിഞ്ഞിട്ട് നോക്കണം ഇപ്പം കൊഴപ്പൊന്നൂല്ല
ഓളെ വീട്ടില് നിറയെ കോമാ കോഴിക്കോടൻ മാങ്ങയുണ്ടായീനി അപ്പൊ ആഹ് പച്ച മാങ്ങ പറിച്ചാണ്ട്
ആഹ് ആഹ്
അങ്ങനെടുത്ത് വെച്ചതാ
അത് നെലത്ത് വെക്കാനൊന്നും പറ്റൂലല്ലോ
ഇല്ലല്ല നെലത്ത് വെക്കാതെ ഞമ്മള് പറിച്ചെടുക്കണം
ഉം
നെലത്ത് വെക്കാതെ പിന്നെ അയിൻ്റെ ഞെട്ടി കറയൊന്നും ഉള്ളിലാവാതെ കറയൊക്കെ നല്ലോണം കഴുകി തൊടച്ച് വൃത്തിയാക്കീട്ട് അങ്ങനെയിടാറ്
ആഹ് ആഹ്
അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെക്കാം എന്നാലേ ഞമ്മക്ക് പിന്നേം കൊറെ കാലം കയ്യുമ്പളും എടുക്കാം അതൊന്നും ഇല്ലാത്ത കാലത്ത് അയിന്റെ സീസണല്ലാത്ത സമയത്ത് എടുത്ത് എടുത്തുപയോഗിക്കാം
പെട്ടെന്നൊരിഷ്ടണ്ടാകുമ്പോ നമ്മക്ക് കഴിക്കാൻ തോന്നുമ്പോ അതൊക്കെ എടുത്ത് വെച്ചാല് നമുക്ക് എടുത്ത് കയിക്കാല്ലോ
ആഹ് ആഹ് അങ്ങനെ
എത്ര കാ എത്രൊരു എത്ര ഒരു കാലം വേണ്ടി വരും ഈ ഒരു ഉപ്പിലിട്ട മാങ്ങ ആഹ് മാങ്ങ ഉപ്പിലിട്ടതൊന്ന് പിടിക്കാന് ആഹ് മാങ്ങമ്മേലൊക്കെ അയിന്റെ ആഹ് ഒരു രുചി പിടിക്കാന്
അത് ഒരു മാസാവുമ്പോത്തിന് പിടിക്കും പക്ഷേ ഞമ്മള് അങ്ങനെ പെട്ടന്ന് എടുക്കൂലല്ലോ നമ്മള് കൊറേ സമയം കയിഞ്ഞിട്ടല്ലേ എടുക്കുവൊള്ളൂ
ആഹ് ആഹ്
കൊറേ കാലം കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയാണല്ലോ നമ്മളങ്ങനെ സൂക്ഷിച്ച് വെക്കണത്
ആഹ് ആഹ്
അയിന്റെ ആഹ് ഉപ്പു മാങ്ങേന്റെ വെള്ളം അതൊരു വേറെ
മൊളക് ഇടുവോ അയില്
അത് ഞമ്മള് ഉപയോഗിക്കുമ്പോ അയ്ലിത്തിരി പച്ചമുളക് എരിഞ്ഞിട്ടാണ്ട് അമക്കാവെള്ളം കുടിക്കാം
ആഹ് ആഹ് പച്ചമൊളകാണോ ചീരാ പർ പർങ്കിയാണോ പച്ചമൊളകാണൊ ഇടല് പച്ചമൊളകാ
സാധാ പച്ചമുളക് അയില് എരിഞ്ഞിടുകാ ആഹ് ഉപ്പു മാങ്ങേന്റെ വെള്ളത്തില് അയിക്ക് കൊർച്ചാമാങ്ങേം എരിഞ്ഞിട്ടാല് ഇങ്ങട്ട് നാവില് വെള്ളൂറും
ഉം ഇങ്ങള് പറിണത് കേട്ടിട്ടെന്നെ നാവില് വെള്ളം വെര്ണ് ണ്ട്
ഓഹ് പറഞ്ഞ് കേട്ട്ട്ടെന്നെ വെര്ണ്ട്
ആഹ് ആഹ്